ഹായ് ഹായ് കേൾക്കാ വോ
ആഹ് കേൾക്കാം കേൾക്കാ
ആഹ ആ ഉ ചായയുടെ സമയൊക്കെ ആയല്ലോ അല്ലെ ഉം
ചായക്ക് ഇവിടതേ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കണംന്ന് പറഞ്ഞിട്ടിരിക്കണ്ട്
അത് ശരി ആ ഹ ഹ ഹ ഉണ്ടാക്കിയോ അതോ
ഉണ്ടാക്കിട്ടില്ല ഇവിടത്തെ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്
ആഹ ആ ഹാ ഉം ഇന്ന് മറ്റേ ഇത് കേക്കിന്റെ പരിപാടിയൊന്നും ഇല്ലായിരുന്നോ
കേക്കിൻ്റെത് ഇന്നില്ല ഇങ്ങനെ കറൻ്റ് ഇന്നലെ നല്ല രാ ത്രി നല്ല മഴ ആയിരുന്നു കറൻ്റൊക്കെ പോയി വന്ന് നിക്കായിരുന്നു അപ്പൊ ഇന്ന് ശരിക്കും ഞാൻ ഇവിടെ വീട്ടിൽ ട്ടിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇ പത്താം ക്ലാസ് ജയിച്ചതല്ലേ ഇന്നലെ കേക്ക് മുറിച്ച് പിന്നെ അവ ക്ക് വേറൊരു ഫ്ലവർ കേക്ക് വേണംന്ന് പറഞ്ഞപ്പോ ഉണ്ടാക്കാന്ന് വിചാരിച്ചുണ്ടായിരുന്നു പക്ഷെ കറന്റ് എന്ത് ല്ലാത്തവരു ഉണ്ടാക്കില്ല ഇൻവെർട്ടറില് ഓവൻ വർക്ക് ചെയ്യില്ല
ആഹ് ഹാ ഹാ
ആ
ആഹ്
അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കിട്ടില്ല പിന്നെ ഞാന് പാത്രത്തി ഇറക്കി വക്കാന് ആ കേക്ക് ഉണ്ടാക്കണ പാ കേക്ക് ഉണ്ടാക്കണ പാത്രം ഉണ്ട് പക്ഷെ ആ ഇറക്കി വെക്കണ പാത്രം ഇവിടെ ഇല്ല ആഹ അത് പഴയതാ ഇപ്പൊ കൊട്ത്ത് ഇനി പഴയ പാത്രത്തിലാ വെക്ക പുതിയ പാത്രത്തിൽ വെക്കൂല നോൺ സ്റ്റിക്കിന്റെ പാത്ര മ്മള്. വെറുതെ ചൂട് മാത്രമായിക്കഴിഞ്ഞാ അതിന്റെ ആ കോട്ടിങ് അടർന്നു പോരും. ആഹ് അപ്പൊ പുതിയ പാത്രത്തില് വെക്കാനുംമ്മ സമ്മതിക്കോ.
ആഹ്, അഹ് ശെരി. നിങ്ങക്കെന്ന അവിടെ വെ മഴയൊക്കെ ആയ പെട്ടെന്ന് കറണ്ട് പോവോ അങ്ങനത്തെ പ്രശ്നൊണ്ടോ.
ആഹ് ഇവിടെ എടുത്ത് കടലൊക്കെ ആയോണ്ടേ. എന്തെങ്കിലും വേഗം കാറ്റൊക്കെ വന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാ വേഗം. കാ എന്തെങ്കിലൊക്കെ മരൊക്കെ വീഴും നല്ല കാറ്റുണ്ടാവും കാ റ്റ് വരുമ്പള് അപ്പൊ വേഗം അവര് ഓഫ് ചെയ്യും. ഇൻവെർട്ടറുള്ള കാരണം നമുക്ക് കറണ്ട്പോയത് അറിയൂല്ല പക്ഷെ നമുക്ക് ഇങ്ങന ത്തെ സാധനങ്ങള് മിക്സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഇൻവെട്ടറൂമ്മല് വർക്കീയ്യൂലല്ലോ.
വർക്കെയ്യത്തില്ലാ ആഹ്.
ആഹ് ആ ഒരു ബുദ്ധിമുട്ടാണ്.
അഹ് ശെരി ഇപ്പ ഉണ്ടോ കറണ്ട് ഉണ്ടോ ഇപ്പ അതോ.
ആഹ് ഇപ്പൊ കറന്റ്ണ്ട്.
ഉണ്ടോ ആഹ് ഉം മഴപെ
സൊക്കെ ണ്ടാക്കെച്ച് നമ്മള് കേക്ക് ണ്ടാക്കിക്കൊണ്ടിരിക്കണേന്റെ എടേല്. കറന്റ് പൂവാം പാടില്ല അപ്പത് കല്ല് പോലാവും.
അഹ് ശെരി ആഹ് ആഹ്
ആഹ് അതാണ് പ്രശ്നം. അല്ലാണ്ട് ഹാ പറ്റൂല ആഹ് അത്ണ്ടാക്ക ക്കാണെങ്കി അത് കണ്ടിന്യൂസായിട്ട് അത് അങ്ങട് ബേക്കായി വെര്നം.
അഹ് ശെരി ആഹ്. അന്നിട്ട് പത്തിലെ റിസൾട്ടറിഞ്ഞിട്ട് ആൾക്കാര് ബന്ധുക്കാരൊക്കെ വന്നോ വിളിക്കോ. ഒക്കെ ചെയ്തോ.
കേ ക്കൊക്കെ കൊണ്ടന്ന് വന്ന്.
അഹ് ശെരി ആ ഹാ ഹാ എല്ലാരും സമ്മാനൊക്കെ കൊണ്ട് കൊടുത്തോ.
ആഹ് മിഠായി പിന്നെ ഡ്രസ്സ്. അങ്ങനൊക്കെ എല്ലാരും കൊണ്ട് കൊടുത്ത്‌.
കൊടുത്താ ഉം, ഉം, ഹും അങ്ങനെ. ഉം പിന്നെ ഇവിടെ ഊട്ടിയൊക്കെ പോയെന്ന് പറഞ്ഞെങ്ങനാ ങ്ങള് കോളേജീന്ന് പോയതാണോ അതോ.
ആഹ് ഞാന് കോളേജിന്ന് ഊട്ടീൽക്ക് ഞാൻ കോളേജിന്ന് പോയതാ വയനാടും പിന്നെ ആലപു പുഴാ ഇടുക്കി അങ്ങോട്ടൊക്കെ ഫാമിലി ആയിറ്റ് പോയതാ സ്കൂളീന്ന് ഞാന്. കോളേജീന്ന് ഞാന് ഊട്ടീൽക്ക് മാത്രം പോയിട്ടൊള്ളൂ വേറെങ്ങോട്ടും ആഹ് കൊടേക്കനാലും കോളേജീന്ന് പോയതാ.
അഹ് ശെരി ആഹ്, ഹ, ഹാ ഇടെങ്ങാനു ആണോ പോയത് അതോ.
പോയിറ്റ്ണ്ട്.
എവിടാ.
കൊടേക്കനാലിൽ ഫാമിലി ആയിട്ടും പോയിറ്റ്ണ്ട് കോളേജിന്നും പോയി.
പോയിട്ടുണ്ടാ ആഹ്, ആഹ് ഉം.
ഊട്ടീൽക്ക് ഞാന് പത്താം ക്ലാസ്സീന് പഠിച്ചപ്പളാ പോയത്.
എവിടെ.
ഊട്ടീല്.
ഊട്ടീലാ ആഹ് ആഹ്. ഉം കൂട്ടുകാരൊക്കെ ആയിട്ടല്ലേ.
ആഹ് ഇപ്പൊ ഞങ്ങള്. കഴിഞ്ഞാ മാസാന്ന് തോന്നുന്നുണ്ട് ആലപ്പുഴപോയി.
ആലപ്പുഴല്ലേ ഹാ, ഹാ.
ആഹ് ബോട്ടിങ്ങില്.
പൂവാനാ ഈ ഏപ്രിലാ പോയതല്ലെ അവിടെന്തോ ഇതൊ ക്കെ നടക്കുന്നില്ലായിരുന്നോ ഹ് എന്തോ പരിപാടി ഇല്ലായിരുന്നോ ബീച്ചിന്റെവടെ.
ആഹ് ആലപ്പുഴ ബീച്ചിൽക്കല്ലേലൊ നമ്മള് ബോട്ടിങ്ങിന് പോകുമ്പള് കായലിൽക്കല്ലേ പോണത്
ബോട്ടിങ്ങിനാണോ പോയത് ബീച്ചിലല്ല പോയത് ബോട്ടിങ്ങിന് പോയത് ഓ അയ് ശ
അഹ് ആഹ് ആലപ്പുഴ ബോട്ടിങ് ഹൗസ് ബോട്ടില് ആഹ് നമ്മള് രാവിലെ ഒരു പത്ത് മണിക്കാണ് കേറാ ഒമ്പത് മണിയ്ക്ക് കേറും നമ്മള് ഇതില്. പിന്നെ വൈകുന്നേരം ഒറങ്ങി.
ആഹ് അഹ് ആഹ് ആഹ് ഫുൾ ഫുഡൊക്കെ ആയിട്ടല്ലെ.
ആഹ് ഞാന് രൺ ആലപ്പുഴൽക്ക് രണ്ട് വട്ടം പോയിട്ട്ണ്ട്. ഒരാഴ്ച പോയി പിന്നെ അട്ത്ത ആഴ്ച എന്തൊന്നാണ് ഫ്രണ്ട്സ് ഫെ ഫ്രണ്ട്സും ഫ്രെ ഫാമിലിയായിട്ട് പോയി. ഫ്രണ്ട്സേളും ഞങ്ങളെ ഫാമിലിം. എന്തോന്നാണ് ആഹ് അയ്ന് മുന്നത്തെ വട്ടം ഞങ്ങള് ഫ് ഞാൻന്റെ ഫാമിലി മൊത്തായിട്ട് പോയി. ഒരെണ്ണം പോയത് ആഹ് ഹൗസ് ബോട്ടില്. രാവിലെ കേറി വൈകീട്ട് എറങ്ങി. ഒരെണ്ണം നമ്മള് അതില് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസാ എറങ്ങിയത്. നമുക്ക് രാവിലെ ഫുഡും എല്ലാം അവിടെ ഇൻക്ലൂഡെയ്‌ത് ട്ടാ നമുക്ക് പാക്കേജാണ്. ആഹ് നമ്മളെ കരിമീന് പിന്നെ ചിക്കൻ അങ്ങനെ അവര്ടെ ഫുഡൊക്കെ ആയിട്ട് ആഹ്
ഞങ്ങള് ഒര് ഒരു തവണ പോയിട്ടൊണ്ട് ഹൗസ് ബോട്ടില്. രാവിലെ പോവും വൈന്നേരം വന്ന്.
ഓഹ് ഓഹ്
ആഹ് അവിട്ത്തെ ഐറ്റം ഒക്കെ ണ്ടല്ലൊ.
ആഹ് ഞങ്ങള് പിന്നെ സ്പീഡ് ബോട്ടിലും കേറീണ്ടായിര്ന്നു.
സ്പീഡ് ബോട്ട്ല് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതെങ്ങനേയ് ഈ സമ ഈതിന് ഹൗസ് ബോട്ട്ല് ആ സമയത്ത് തന്നെ പോയതാണൊ?
ആഹ് ഹൗസ് ബോട്ട്ൽ. നമ്മള് പോയിക്കോണ്ടിരിക്കുമ്പളെ നമ്മളെ അട്ത്ത്ക്കീസ്പോ സ്പീഡ് ബോട്ടിന്റെ ആൾക്കാരൊക്കെ വരും. നമ്മള് എറങ്ങാനാവണ ടൈ മാവുമ്പക്കും. അപ്പ അവര് ര് നമ്മളോടൊരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാ.
അയ് ശരി അഹ്
അങ്ങനെ ഏഴാൾക്കൊരു റൗണ്ട് പോവാം പറ്റാ.
ഓഹ്. ഏഹ് ഒരു അതില് ഏഴു പേർക്ക്. സ്പീഡ് ബോട്ട്ല് എത്ര പേര് പോവും?
ഏഴ് പേരാണ് ഓരോ റൗണ്ട്ല് കേറാം പറ്റാ ആഹ്. പിന്നെമ്മള് കുറേ ഒരു പ പത്ത്, പതിനഞ്ച് മിൻറ്റോളം കറക്കി മേലെ കംപ്ലീറ്റ് നമ്മള് നനയും. ഏഹ് വെള്ളൊക്കെ തെർച്ചിട്ട്.
ആഹ് ആഹ് ആഹ്
പക്ഷെ നല്ല രസാണ് സ്പീഡ് ബോട്ട്. പേടി കാണുമ്പം നമുക്ക് പേടിയാവും. നല്ല സ്പീഡ്ല് പോവല്ലെ. പിന്നെ ചെരിയുമ്പളൊ നമ്മള് വിചാരിക്കും വീഴൂന്ന് പ്പൊ പ്പൊ അങ്ങനെ ചെരിക്കുമ്പ വീഴൊ ന്ന്. അങ്ങനെ വീഴൊന്ന്ല്ല. നമുക്ക് കാ വല്ലോര്ടത് കാണുമ്പൊ തോന്നും വിഴൂന്ന്. പക്ഷെ പ്പം നമ്മള് പോയി താവ്മ്പം മൻസ്സിലാവും വീഴൂല്ലാന്ന്.
അയ് ശരി ആഹ് അഹ് അഹ്. പിന്നേ? പിന്നെ സിനിമെക്കൊന്നും പോവില്ലെ വേറെ.
ആഹ് ദൃശ്യം പോണംന്ന്ണ്ട്.
ആഹ്. റിലീസായില്ലല്ലോ?
ഇല്ല റിലീസായിട്ട് പോണംന്ന്ണ്ട് ദൃശ്യത്തിന്. പിന്നെ പ്പോ ന്താ ഡർഭിയൊ അങ്ങനെ എന്തോ ടി ടി ല് വന്നിട്ടില്ലെ. ഞങ്ങള് വ്ടെ എല്ലാവരും കൂടിട്ട് ഡെർബീന്ന് പർഞ്ഞിട്ടൊര് ഫിലിമ്
എന്തൊ ഏതാ പേര് എനിക്ക് മൻസ്സിലായില്ല പേര്. മലയാളം അല്ലെ അതൊ?
ആഹ് മലയാളം സിനിമന്നെ. ആരെ സിനിമാണെന്ന് എനിയ്ക്കറീലാ. ഞാൻ കണ്ടിട്ടില്ല. ഒ ടി ടി വന്ന്ട്ടുണ്ടെന്ന് ഇന്നലെ ഇവരൊക്കെ പറഞ്ഞപ്പോ ഇവടാ ഹോ എന്തെന്നാണ് വി വീട്ടിലെന്നെ ടീ വില് ഇട്ടിട്ട് എല്ലാർക്കൂടെ രാത്രി കാണാന്ന് പർഞ്ഞിട്ടെ
ആഹ് ഹ ഹ
ഇന്നലെ കാണാൻ പറ്റിയില്ല ഇന്നലെ നല്ല ഇടിയും മഴയായിരുന്നു അപ്പൊയിന്ന് കാണാന്ന് പറയ്ണ്ട്
ആഹ് ഹഹ് ആഹ് ഹഹ് ഉം
ള്ള പണിയാണെ ഈ പ്രേത സിനമക്കെ വെച്ചിട്ട് പോപ്കോണൊക്കെ വെച്ചട്ടിരുന്ന് കാണല്
ആഹ് പ്രേത പ്രേത സിനിമയൊക്കെ കാണാനിഷ്ടവാണോ?
അയ്യോ ഞാനാ ഭാഗത്ത്ക്കേ പോവില്ല ഞാൻ കണ്ണടച്ചിരിക്കും ഞാ ഇരിക്കും കണ്ണടച്ചിരിക്കും
അയ്യോ എനിക്കിഷ്ടാ എനിക്ക് അങ്ങനത്തെ പടം ഹൊററും, പിന്നെ നമു ക്ക് ത്രില്ലറൊക്കെയില്ലേ?
ങ്ങാ, എനിക്ക് ഈ ഹൊററ് സിനിമ ഭയങ്കര ഇൻക്കീ ഇടി, കുത്ത്, അതൊക്കെ എനിക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാ അതൊന്നും ഞാനാവുമ്പോ ഞാ കണ്ണടച്ചിരിക്കും
ആഹ് ആഹ് ആഹ് ആ
ഇങ്ങനെ ഫാമിലി എന്റർടൈനറേയിഷ്ടൊള്ളു സമാധാനപരമായ സിനിമ പക്ഷെ വാഴൊന്നും എനിക്ക് കൊഴപ്പല്ല അങ്ങനത്തെ ഇടിയൊന്നും കൊഴപ്പല്ല ഈ ഇടിച്ച് തല പൊളി
ആ ഭയങ്കരവായിട്ടുള്ള ആ ഇതല്ലേ? വയലൻസ് വരുന്ന അത് നമ്മക്കും ഒരു ബുദ്ധിമുട്ടാ കാണുമ്പഴത്തേനും അത്ശരിയാ ഉം
അതിനോടെനിക്ക് താൽപര്യല്ല ആഹ്
ഉം ഉം വാഴയൊന്നും കാണാൻ പോയില്ലേ?
ആഹ് വാഴ കാണാം പോയി വാഴ ഞ്ഞങ്ങളെറങ്ങിയ അവസരം തന്നെ
ഉം ഭയങ്കരെതാന്ന് ഇവടെ പിള്ളേര് പോയാരുന്നു പിള്ളേര് വന്നിട്ട് ഭയങ്കരെതാ യിരുന്നു നല്ലതാ അമ്മ കാണണം നല്ലത് എനിക്ക് പക്ഷെ പൊതുവെ അങ്ങനത്തെ ഇപ്പഴത്തെ ടൈപ്പൊളള ഈ ഇപ്പഴത്തെ രീതിയിലുള്ളയിതേ അങ്ങനത്തെ സിനിമയോടൊന്നും നമ്മക്ക് താൽപര്യല്ല
താൽപര്യല്ല ഉം
പക്ഷേ നമ്മടെ എന്റെയൊരു ഫ്രണ്ട് കണ്ടിട്ട് പറഞ്ഞു നല്ല പടവാ കാണണം ഇപ്പം കണ്ടിരിക്കേണ്ടതായെന്നൊക്കെ പറ പറഞ്ഞു നല്ലതാ ഞാനവളോട് പറഞ്ഞു എനിക്ക് താല്പര്യംയില്ലെന്ന് പറഞ്ഞു അപ്പർഞ്ഞു അങ്ങനല്ലെന്ന് ആഹ് എ
ആഹ് മക്ക മക്കളെങ്ങനെ പഠിപ്പിക്കണം, മക്കളോടെങ്ങനെ പെരുമാറണം
ആഹ്
അമ്മമാര് മക്കളോടെങ്ങനെ പെരുമ അങ്ങനത്തൊക്കെ മനസ്സിലാവും
ആഹ് ആഹ് ആ ഹാ ഇപ്പഴത്തെ ഇപ്പള്ളതിനെ കാ ഇപ്പഴത്തെ ആ പിള്ളേരുടെ ആ ഒരു രീതിയൊക്കെ നമ്മള് കാണേണ്ടതായെന്നൊക്കെയ എ
അങ്ങൻത്തെ സാധനങ്ങളുടെ ഉപയോഗത്തിനെ കുറിച്ചും
ആഹ് ആഹ്
നല്ലൊരു ആ ഇത് അതിൽ നല്ലൊരു മെസ്സേജ്ണ്ട് ആ സിനിമക്ക്
ആഹ് ആഹ് ഹാ ഉം അതിന്റെ ഫസ്റ്റ് ഭാഗവും ഞാൻ കണ്ടിട്ടില്ല
ങ്ങാ ഫസ്റ്റ് ഭാഗം വെ ച്ച് രണ്ടാം ഭാഗം മൂന്നാം ഭാഗം എറങ്ങുന്ന് പറയ്ണ്ടിനി അത് പെൺകുട്ടികളെ വെച്ചിട്ടാണന്ന് പറയ്ണ്ട്
ആ് ഇവടെ പി പിള്ളേര് പറഞ്ഞു പിള്ളേരെല്ലാം കറക്റ്റ്നെല്ലാം അറിഞ്ഞിയിങ്ങനെ പറഞ്ഞു പെം പിള്ളേരുടെയാ അത് വരുന്നത് എന്നാ വെച്ച് പെം പിള്ളോരെ വെച്ച് യെന്നാ എടുക്കാനാണോ അറിയത്തില്ല എന്നൊക്കെ ഇവിടെയിരുന്ന് പറയുന്നുണ്ട് രണ്ടു പേരും കൂടെ അതിനെ പറ്റിയൊക്കെയാ സംസാരം
സംസാരം ആഹ്
പക്ഷെ ലോക സിനിമ ഇറങ്ങിയതിനന് ശേഷമാണ് ഇപ്പൊ പെൺമ്പിള്ളേരെ വെച്ച് സിനിമ എടുത്ത കഴിഞ്ഞാലും അടിപൊളി ആവും
അടിപൊളിയാവും അതെ അതെ അതെ അത് നല്ല സിനിമയ അത് ഞങ്ങള് പോയി കണ്ടായിരുന്നു അത് ഞങ്ങള് പിള്ളാരുമായിട്ടാ പോയത് എല്ലാരും നല്ലൊരു സിനിമയായിരുന്നു അതിന്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ടല്ലോ
പറയുന്നുണ്ടോ. ആഹ്
അയ്ന് ദൃശ്യം ഇറങ്ങുമ്പോ ഒന്ന് കാണണോന്നുണ്ട്.
ആഹ് അതെ
പറ്റിയാല ആഹ് പിന്നെ സ്കൂളൊക്കെ പിള്ളേരു പുസ്ത തൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ പരിപാടികളും ക്കലും പൊതിയലും കാര്യങ്ങളൊക്കെ ആയിട്ട്
ആഹ് ഇവിടെ വാങ്ങിട്ടില്ല വാങ്ങാൻ പോണംന്നുണ്ട്.
ഉം, അത് കാരണം. പോണന്നൊക്കെ ഉണ്ട് ഇങ്ങനെ ആലോയികുന്നു ഉം ചായക്കന്ന വല്ല പ്രത്യേകം ഉണ്ടാക്കിയോ?